ഹലോ ഉം ഫുഡൊക്കെ കഴിച്ചോ
ഇല്ലേ ഫുഡ് കഴിച്ചിട്ടില്ല പന്ത്രണ്ടേ കാലായി ആഹ് കുളിയൊക്കെ കഴിഞ്ഞു കുട്ടിനെ ഒർക്കി കുളി ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്ക
ആഹ് ഇഞ് ഫുഡ് കഴിക്കാ കെടന്നു ഒറങ്ങ ലെ ഇല്ലേയ് ഇവടെ കറി ആയിണ് ചോറായീണ് കുളി കയിഞ്ഞീല്ലാ മീന് ഇണ്ട് മുറിക്കാന്
എന്ത് മീനാണ്
മത്തി
ആഹ് ഇന്നാ നേരാക്കിട്ട് വാങ്ങിയ എന്താ വീടിന്റെ മുന്നിക്കൂടിവരുമ്പോ വാങ്ങ
ആഹ് ഇവിടെ വരുമ്പന്നെ ഇത് വാങ്ങിയേത് അങ്ങാടിന്ന് വാങ്ങിയാണ് സാധാരണ ഞാൻ ഇവിടുന്ന് വാങ്ങല്
അങ്ങാടിന്ന് വാങ്ങുമ്പോ നേരാക്കി തരാൻ പറഞ്ഞാ മതി
അതൊക്കെ പണി കഴിഞ് വരുമ്പോ വേഗം പെട്ടെന്ന് വാങ്ങി വര്ന
ആഹ് വൈന്നേരത്ത് വരുമ്പോ കൊണ്ടര്ന്നെ
ഉം ഇത് ഇന്നലെല്ലാ ഇന്ന് ഇന്നലെല്ല മിനിയാന്ന് കൊണ്ടന്ന് ഫ്രിഡ്ജ് വെച്ചതാ
അ ആഹ് ഇന്നട്ട് ഇത്ര ഈസായിറ്റും മീൻ നേരായിറ്റില്ല ഇന്ന് ഇപ്പം മണി പന്ത്രണ്ടര ആവാനായി
അതിന് ഞാൻ ഇടുത്തെക്കാ മറന്ന് ഒന്നാമത് ഫ്രിഡ്ജിന്ന് അപ്പന്നാ ഐസ് അലിയട്ടെ വെച്ച് പിന്നെ മോളുണ്ടായിനി ഓള് ഒക്കത്തന്ന് അറങ്ങ്ണില്ലേനി ഇത് വരേ കരച്ചിലേനി അപ്പ അങ്ങനെ ആ കേൾക്കില്ലേ?
കേൾക്ക്ണ്ല്ല്യ.
ആഹ് ഇണ്ടിണ്ടേ ഉം. കുട്ട്യളോ? ഓരക അപ്പുറത്തുണ്ട് കളിക്യാ.
ആഹ്.
പിന്നെ ഇഞ്യന്താ കാട്ടല് മീന് കറെക്കിട ക്കെ?
കറിവെക്കോം ചെയ്യും പൊരിക്കും ചെയ്യും. മത്തി ഒക്കെ എനിക്ക് പൊരിക്കണ ഇഷ്ടം.
ഉം ഇവടെ ഉം ഇനി പൊരിച്ചാലും കറിണ്ടാക്കണം കുറച്ച്, കൂടുതൽ ഇഷ്ടം എന്താണ് പൊരിച്ചാണ് മക്കൾക്കൊക്കെ, ഞാൻ ഓൽക്ക് പൊരിക്കും. ഹസ്ബൻഡിന് കൊറച്ചെങ്കിലും അയിന്റെ കറി കിട്ടണം.
ഉം മത്തി കറി നല്ല ടേസ്റ്റ് ആണ്. കറി വേറെന്തേലും വെച്ചാലും മത്തി പൊരിച്ചാ അത് അങ്ങനെ കൈയോലോ വെച്ചിട്ട്, അവ്ടെ പിന്നെ ആൾക്കാര്ണ്ടല്ലോ കറിക്ക് ഇട്ത്താ കയ്യൂല്ലേ.
ആഹ് ഇവിടെ ഞങ്ങളന്നെള്ളു.
ണം.
രണ്ടെണ്ണം മാത്രട്ട് കറിയൊക്കെ ഇണ്ടാക്കും, വറ്റിച്ച് ഇണ്ടാക്കും ഓൽക്ക് മാത്രം കൊർച്ച്.
ആഹ് ഇബടെ പിന്നെ ഉമ്മാക്കും തന്നെ പൊരിച്ചതൊന്നും അങ്ങനെ കൂട്ടാൻ പറ്റൂല.
ആഹ് അപ്പൊ പിന്നെ കറി വെച്‌ കൊട്ക്കണം. വറ്റിചൊടുത്താതി ഉം. ആ ഷുഗറ് എന്തൊക്കെ ഇണ്ടോ എന്ത പറയാ കൊളസ്
ഏഹ് ഷുഗറും ബി പി മം ഒക്കെ ഇണ്ട്. അപ്പെ പിന്നെ കിഡ്നിക്കും കേടാണ്.
ആഹ് അതാ അതുണ്ട്ലേ.
ആഹ് ഒരു കിഡ്നിയേ ഒള്ളൂ. മറ്റത് എന്താ ചെർപ് പ്പത്തില് കളഞ്ഞേക്കുണു എടുത്ത് കളഞ്ഞേക്കുണു. നീര് വന്നിട്ടോ. അങ്ങനെ എന്താ ആ അത് ഇരുപത് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴഞ്ഞിട്ടോ? ഇപ്പ കല്യാണം കഴിഞ്ഞട്ടന്നെ പത്ത് മുപ്പത്തഞ്ച് കൊല്ലായിലെ. ഉം.
അല്ല അപ്പോ എവിടെന്ന്ട്ട് കാണിക്കല്? ഹോസ്പിറ്റലൊക്കെ.
അത് മാങ്ങോട് ന്ന് പർയും.
ഉം.
ഉം.
ശരി ആ.
ഉം
ആ അവിടുത്തെ ചികിൽസേക്കുലേ.
ആഹ് അവിടെപ്പൊ ഇതിന്റെ ഡോക്ടറെ കാണിക്കാണ്. അപ്പ അയാള് മറ്റതും എപ്പഴും വേദനായിട്ടെ വയറുവേദനേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ. അപ്പ ടെസ്റ്റെയ്തപ്പോ, അതിന് ചെറിയോര് ഇതൊക്കെ ഇണ്ട് പറഞ്ഞിട്ട് ഇപ്പൊ എണ്ണമെഴ് ക്ക് കൂട്ടര്ത്, പിന്നെ ചപ്പാത്തി ആട്ടപ്പൊടിടെ അത് കഴിക്കര്ത് അങ്ങനെക്ക പറഞ്ഞക്കാ. കരിച്ചതും മൊരിച്ചതും.
ചുരുക്കി പറഞ്ഞാ ഒരു ഡയറ്റിങ് ഇല്ലേ
ആഹ് പിന്നെ ഫ്രൂട്ട്സ് നല്ലോണം തിന്നണം പിന്നെ നോമ്പ് ഒന്നും എടുക്കല്ലെ ന്ന് പറഞ്ഞീനു അപ്പ അന്ന് നോമ്പ് എടുത്തിട്ട് പിന്നെ മൂത്രത്തിൽ പഴുപ്പ് വന്ന് അപ്പ കിഡ്നിക്ക് പഴുപ്പ് വന്നാല് ബുദ്ധിമുട്ടാവും പറഞ്ഞിട്ടേ
ആഹ്
ഇങ്ങനെയൊക്കെ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ നടക്കെ തന്നെ ഇപ്പൊ
ആഹ് ഇപ്പൊ ഡയലി മരുന്നുണ്ടാവും അല്ലേ
ആഹ് അത് കാലങ്ങളായിട്ട് മരുന്ന് കുടിച്ചോണ്ടന്നെ
അത് ശ
ബീ പ്പിന്റെ ഇതിന്റൊക്കെ കൊറെ കൊല്ലായിട്ട് മരുന്ന് കുടി ക്കണ്ട് പത്ത് കൊല്ലവൊക്കെ കഴിക്കൊണ്ടാവും
പ്രഷറൊക്കെ ഉണ്ടായാ പിന്നെ നമ്മള് മെഡിസിന് മൊടക്കാൻ പറ്റൂല ഡ ഡെയ്ലി ഉണ്ടോ ഇവരെ ഷുഗർ ആണെങ്കി പിന്നെ ഇത് കൊടുക്കാ എന്ത ഇൻസുലിനെ ഉം അതൊക്കെ എല്ലാർ
രണ്ട് മൂന്ന് കൊല്ലായിട്ടെ ഉള്ളൂ ഷുഗർ വന്നിട്ട് അത് ഗുളിക കുടിച്ചാ അങ്ങനെ പോണൊണ്ട്
ആഹ് ഏ ഏതായാലും അപ്പൊ ഇങ്ങള് പൊരിക്കാതെക്കാ നല്ലത് കണ്ടാ പിന്നെ തിന്നാൻ പൂതിയാവും
മത്തിയൊക്കെ നല്ല മത്തിയും കിട്ടിയാ
ആഹ് അതന്നെയാ പറഞ്ഞേ അത് ഞ ഞമ്മക്ക് തന്നെ വെറുതെ എടുത്ത് തിന്നാൻ തോന്നും
ഉം
ഉം
ഇങ്ങനൊക്കെ
ആഹ് ഏതാലും
അപ്പൊ ഉമ്മ തിന്നണീനും വേണ്ടീട്ട് അങ്ങനെ ഇണ്ടാക്കും തിന്നണീനും വേണ്ടീട്ട് വറ്റി ച്ചാ പിന്നെ കുഴപ്പല്ലല്ലോന്ന് വെച്ചിട്ടേ വറ്റിക്കാൻ പറയും ഉമ്മ
ഉമ്മാ മാങ്ങയിട്ടാ വറ്റിക്കല്
അല്ലേ പുളി വാർന്ന് അങ്ങനെ വെക്കും മാങ്ങയിട്ട് വറ്റിച്ചി
മാങ്ങ കിട്ടുണ കാലാവുമ്പോ മാങ്ങ വെക്കൂലേ
ഉം അപ്പ മാങ്ങ കിട്ടുമ്പോ അങ്ങനെ വെക്കും അല്ലങ്കിൽ പുളിയിടും അധികം മാങ്ങയൊക്കെ ഇപ്പൊ കൊറെ കിട്ടും എന്നാലും ഞങ്ങള് പുളി ചു റ്റിനും വെച്ചിക്കണ് ഒക്കെ മാങ്ങ ഇട്ട്
അതാ എളുപ്പം അല്ല ഞാ നല്ല രസവാ ഞാൻ ഉണ്ടാക്കിണ്ട് മാങ്ങ ഇട്ടാണ്ട് തക്കാളിയൊക്കെ ആവുമ്പോ ഇപ്പം തക്കാളിക്കൊക്കെ വിലയാണല്ലോ തക്കാളിയൊക്കെ അപ്പോ അന്നാലും വേണം തക്കാളി ഇടും അപ്പൊ രണ്ടെണ്ണക്കെ മതി തക്കാളി തക്കാളി രണ്ടെണ്ണം മതി മാങ്ങേന്റെ പുളിണ്ടാവുല്ലോ അത് രസവാ അയിത്തെ മാങ്ങ തിന്നാൻ തന്നേ രസാ മീൻ കറി വെക്കാൻ വറ്റിച്ചുണ്ടാക്കി കയിഞ്ഞാ നല്ല രസവുണ്ടാവും എന്നിട്ട് പച്ചവെളിച്ചെണ്ണ ഇങ്ങോട്ട്‌ ഊറ്റി വെച്ചാൽ മതി നല്ല രസവുണ്ടാവും ഇന്നിപ്പോ ഞാൻ അങ്ങനെല്ല കേട്ടോ ഉണ്ടാ ഇന്ന് ഞാൻ പൊരിക്കാരിച്ചിക്കാ
ആഹ് കറിയായല്ലോല്ലേ? ആഹ് -
ചക്കക്കുരുകറി മാങ്ങാട്ട്വച്ച് തേങ്ങ അരച്ച് മ്ഹ്- അത് ഇവിടുത്തെ പണിക്ക് പോണേന് മുന്നേ ഏൽപ്പിച്ചതാ ചക്കക്കുരുകറി ചക്ക് ചക്കക്കൂരും മാങ്ങയിട്ടുണ്ടാക്കണം മീന് പൊരിച്ചാ മതിട്ടൊന്ന്- അയിന് ഭയങ്കര ഇഷ്ടാ ആ കറി
ആഹ് തേങ്ങ അരച്ചിട്ടൊന്നുല്ല അങ്ങനെ കടുവർത്ത്ക്ക-
ആഹ് അങ്ങനെയിണ്ടാക്കും അങ്ങനെ മാങ്ങ അല്ലെങ്കിൽ മൊളക് വരട്ട്ണ്ടങ്കിൽ നല്ല ടേസ്റ്റാ ഇന്റെ വല്ലിയമ്മണ്ടാക്കി അങ്ങനെ- തക്കാളി ഇടുല്ലേയ്ക്ക് ഒരു തക്കാളിയെക്ക ആഹ് പറ്റുന്ന അപ്പം ഈ മാങ്ങമാത്രോ?
മാങ്ങ മാത്രം ഞാൻ ഫസ്റ്റ് ടൈം ഇണ്ടാക്കുക ഇമ്മ തക്കാളി വെണ്ടാപർഞ്ഞു തക്കാളി പിന്നെ കൈയോം ചെയ്തീർന്ന്
ആഹ് അല്ല ഞാണ്ടാക്കുമ്പളെ ആ ചോന്നനീക്ക് അങ്ങനെ കറി ഇണ്ടാക്കുമ്പോ എന്തിനീ ചക്ക ക്കുരും തക്കാളിയും ആദ്യംചക്കക്കുരു ഒന്ന് വേവിക്കുട്ടോ പിന്നെ - പുളി എന്നാ വെന്തിട്ടാ
ഉം
എന്നിട്ട് പിന്നെ ഒരു രണ്ട്മൂന്ന്ക്കിട്ടഞാൻ പിന്നെ തക്കാളിടും
മാങ്ങയിടും പിന്നെ ഒരു കൂക്കക്കെ കുകും കുക്കിച്ചണേ മതിയല്ലെങ്കിൽ അങ്ങനെ തന്നെ വേവും വേഗം വേവും എന്നിട്ട് ആ മഞ്ഞപ്പൊടിയും മൊളകും പൊടിയും ഇടും ആഹ് അങ്ങനെയാക്കാം കൊഴപ്പല്ല കുക്കറിനാണെങ്കിൽ ഒടുക്കത്തെ പവറാ പത്ത് പ്രാവശ്യം കുക്ക്- ക്കണെങ്കിൽ ഒന്ന് വേവണെങ്കിൽ-
ഒന്നിന്റെ വേവെയുള്ളു ഉണ്ടാവല് അത്രയും കൂക്കിയാലും-
തീരെ പവറില്ലേ
ആഹ് ഇവിടെ ഒരു കുക്കറങ്ങനെ പിന്നെ ഗ്യാസ് ക ക്കല് കമ്മിയാണ് അപ്പ അത് കൂക്ക്മ്പം നമക്ക- റിയൂല്ല ചെലപ്പോ രണ്ട് കൂക്ക് കുക്കിയാൽ ചെലപ്പോ ഇറച്ചിയൊക്കെ കൊണ്ട്ന്നാൽ വേഗം വേവതികാവും
ആഹ്
ചെലപ്പം വെന്തിട്ടും ഉണ്ടാവില്ല
ആഹ് അത്
അങ്ങനെക്കെയാ ഇവിടുത്തെ കുക്കറ്
തീ ഒക്കെ കൊറവാകുമ്പം തിങ്ങി തിങ്ങി ആക്കുമ്പോലെ വേവ്വല്ലേ അതാണ്- ഉം ഇന്റെ എന്റെ അടുപ്പിപ്പം മാറ്റി- ഇപ്പൊ മാറ്റിയിട്ട് നോമ്പിനേക്ക് മാറ്റി
ഉം അത് കൊറെ പഴക്കണ്ട് സർവീസിന് കൊടുക്കണംന്നൊക്കെ പറഞ്ഞിന്ന്-
ആ ഞാന് അത് തന്നെ ഇനിയൊള്ളപരിപാടി ആ അടുപ്പ് കൊണ്ട്- കൊണ്ട്പോവാ ഒന്ന് ഒന്ന് കത്തൂല അപ്പൊ കൊണ്ടു പോവും അപ്പോ ഒന്ന് നന്നാക്കി കൊണ്ട്ര് ര്മ്പോ അട്ത്ത കത്തൂല അപ്പം പിന്നിം കൊണ്ടോവും
ന്നട്ട് ഗുണല്ല
ഒര് ഒന്നര് ഗുണല്ല
ആ ആ
വെർതെ ആ പൈസ വെർതാണ്ട് പോവ കൊർചീസൊക്ക വ പ്പ ഇണ്ടാവൂല നല്ല രീതീല് ഇണ്ടാവും പിന്നെ അങ്ങോട്ട് പറ്റേ ഒന്ന് അങ്ങട്ട് പാളി കത്തും കൊർചീസം പിന്നെ അങ്ങട്ട് തിയ്യ് സിമ്മിലിട്ടാ മതി ഫുള്ളില്ടുമ്പോന്നെ സിമ്മിലിട്ടാ മതി അങ്ങനെയി ഫുള്ളില് നമ്മള് കത്തിച്ചുമ്പം തന്നെ ഇണ്ടാവൂലെ സിമ്മിലിട്ട ഒര് ഇത് അങ്ങനെയി അയില് പിന്നെ ഞങ്ങള് പിന്നെ മാറ്റി നോമ്പ് തോട്ങ്ണെൻ്റെ രണ്ടീസം മുന്നേയ്റ്റ്
ഉം ചായക്കെ വെച്ചാ തന്നെ തളക്കാൻ എ ത്തറ നേരം നിക്കണം ഉം.
നല്ല ചെലവാ ഇക്കി അങ്ങനെ വെർകുല്ല അപ്പൊ പിന്നെ ഗ്യാസ്മലന്നെ ഒക്കെ
ഞങ്ങള് പിന്നെ ഒക്കെ അടുപ്പത്തന്നെ വെക്ക ചായ വെക്ക അതൊക്കെ തന്നെ ഒള്ളൂ കു ഇതില് ഗ്യാസ്മ വെക്കോള്ളൂ തീ പൂട്ടിയാ പിന്നെ ഒക്ക അയ്മ അങ്ങന കയ്യും
ആ കാല തീ അട്പ്പ് പുട്ചിട്ടിയ പിന്നെ നമ്മക്കൊര് ഇൻട്രസ്റ്റാ പിന്നെ വേഗം പണി കയ്യും അങ്ങനാണ്ട് പോവും അയിന്ള്ള പാ ത്രങ്ങളും ഇണ്ടായാ മതി ചട്ടിയൊക്കെ ഇണ്ടായാലെ കരി പിടിക്യാ അങ്ങനെണ്ട വേം കയ്യും പരിവാടി
ഉം ഞങ്ങള് കുക്കറാണെങ്കിലും വെക്കു അടുപ്പത്ത് ഒക്ക വെക്കും അട്പ്പത്ത്
ആ കുക്കറ് ഒക്ക വെക്കുമ്പം കൊറെ വെർഗാണ്ടേ
ഉം ഏയ് അതൊന്നും വേണ്ടേ അത് രണ്ട് ചെയ്രി പ്പൊളിട്ട അങ്ങനെ കൂക്കിക്കോളും രണ്ട് മൂന്ന് കൂക്ക് ഇപ്പ രാവിലക്കെ ഞാൻ തീ പു ട്ട അങ്ങനെ ബെക്കും കടീക്ക്ള്ള കറിയൊക്കെ കടലെ ചെറുപയറ് അതൊക്കൊര് അഞ്ചെട്ട് കൂക്ക് കൂക്ക്യാ ആയിട്ട്ണ്ടാവും.
ഉം.
ഉം.
ഏത് ഞാൻ ഇവടെ തീയൂട്ടാൻ ഇൻക്ക് വട വെർഗില്ല. വാങ്ങണ്ട്യരു അങ്ങനെ അപ്പൊ ഓലറിം വാങ്ണ കണക്കന്നല്ലേ ഗ്യാസും വെർഗൊക്ക കണക്കാണ് ആ മരക്കച്ചോടാണെ നല്ലോം കിട്ടല്ലോ അയിന്റത്.
ഉം ഇപ്പ പിന്നെ വെട്ടലും കമ്മിയാ വെറകോക്ക കയിഞ്ക്ണു.
ഉം ന്നാ അയിക്കോട്ടെടി ബാങ്ക് കൊട്ക്ക്ണ്ട്.
ആ ആയിക്കോട്ടെ ആ